ഹലോ
ഹലോ കേൾ ആഹ് കേൾക്കണില്ലേ
ആഹ് ആഹ് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട് പിന്നെ എന്തൊക്കെയാ?
എന്താ വർത്താനം
സുഖവിവരങ്ങളൊക്കെ നല്ല വർത്താനം നല്ല മഴാണ്
ഉം കുട്ടി എന്താ ഉറങ്ങീല
കുട്ടിയ ഉറങ്ങിട്ടില്ല
ആഹ്
കുട്ടി ഉറങ്ങാൻ കുറച്ച് വൈുന്നേരംക്കെ എടുക്കും ഉറങ്ങണത് കൊണ്ടേ
ആഹ് ആഹ്
ഓര് ഒറങ്ങാൻ നേരം പോക്കും രണ്ടാവും
ഏരട്ട കു ഏരട്ട കൂട്ടികളാ
എരട്ടയൊന്നുല്ല മൂത്തനഞ്ച് വയസ്
ആഹാ
രണ്ടാമത്ത് ഒന്നര ഒന്നര വയസ്സ് അഞ്ച് വയസ്
ഏഹ ചെറുതിനോ
ആഹ് ചെറുത് ഒന്നര വയസ് മ്
ഏഹ് ഭക്ഷണം കഴിച്ചോ
ഏഹ്
ഭക്ഷണൊക്കെ കഴിച്ചോയിച്ചയ
ആഹ് ഭക്ഷണം കഴിച്ച്
ആഹ് പിന്നെ ആര വീട്ടിലുള്ളേ
ഞങ്ങളെലോ
ഏ വേറെ ഒറ്റ വീട് സ്വന്തം വീട്
ഓ ഓ അടുത്തൊക്കെ ആൾക്കാരുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാലും അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാലൊക്കെ ആൾക്കാരുണ്ട്
ഏഹ് പേടിക്കാനൊന്നുംല്ലല്ലോ മഴണ്ട അവിടെ
പിന്നെപ്പോ ഉറങ്ങിയാല് പ്പത്ത പറയ്ന്ന്‌ മയ ആഹ് മയന്നെയാണേ ന്ന് ഉച്ചേന്റെ ശേഷം മയന്നാണ്
ഏഹ്
ഉം
പിന്നെ ഇവിടെപ്പ മയ പെയ്ത് ചോർന്നു ഇപ്പൊ പെയ്യണൊന്നില്ല വൈകുന്നേരം വരെ ണ്ടായിന്
ഉം നല്ല മഴന്നെ ഉം പിന്നെ എന്തൊക്കെ പിന്നെ എന്തൊക്കെ ഇങ്ങനെ പോണു. എന്താ സ്പെഷ്യൽ ഉണ്ടെന്ന്?
ഇന്ന് ബിരിയാണിയേനി.
ഏ
ഞാൻ എൻറെ വീട്ടിലാണ് എൻറെ കുട്ടികള അവിടെയാണ് കല്യാണം കഴച്ചോട്ത്താണ്.
എങ്ങനെ
ഞാൻ എന്റെ വീട്ടിലാണ് പറി ഞാൻ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഇവിടെ റസ്റ്റില് വന്ന്ക്ക എന്റെ വീട്ടിലാണ്.
ആ ആ ആ
കുട്ടിള് ഇവിടല്ല കുട്ടിള് അവിടെയാണ് വീട്ടിലാണ്. മ് നാല് കുട്ടികളുണ്ട് രണ്ട് പെണ്ണും രണ്ടാ ആണും.
ആ
ഉം ചെയ്തിട്ട് ന്ന് പത്ത് ദിവസായി ചെയ്തിട്ട്
ഏ അഹ്ശരി, എന്തോ ഓപ്രശ്ന്ന്?
അഹ് അണ്ഡാശയത്തിൽ ഒരു മെഴേ
ഏ
അപ്പൊ എടുത്ത് കളഞ്ഞു
ആഹ ശെരി അപ്പൊ അയിന്റെ റെസ്റ്റിലാവും ഇപ്പൊ റസ്റ്റില് രണ്ടരു കോളും കിട്ടി
ഉം അതന്നെ പറഞ്ഞത് ടെൻഷനായി ഇങ്ങനെ ഈ ഇരുക്കനാട്ടിൽന്നല്ല ഇങ്ങനെ. ഓരോ കോള് വിളിച്ചണ്ട് നമ്മുടെ മന്സ്സത്തെ എടങ്ങേറും ഇതൊക്കെ പോവും പറയാ ഞാന് ഓലോടെ നമ്മള ഇങ്ങനെ അടങ്ങിയിരിക്കുമ്പോ നമ്മളെ കുട്ടികളെ ആലോചിച്ച് അങ്ങട്ട് ശ്രദ്ധ എപ്പോ എപ്പളും അങ്ങോട്ട് പോണം പോണം എന്നേനി ഇപ്പൊന്നും ഇന്നലെയിട്ട് ഇതേ ഇതിമ്മലേ ഫോഫോൺ വി ളിച്ചിനോണ്ട് ഒരു സമാധാനാണ് അറിയ ഒലോട് ഞാന് ഞാൻ എന്റെ വീട്ടിലാണ് കുട്ടികള അവിടെ കല്യാണം കഴിച്ചെടുത്ത അവിടെയാണ്. മുത്തച്ചി വല്യയ മോള് വല്യയ മോള് പ്ലസ് ടു കഴിഞ്ഞിക്ക്ണ അപ്പോ ഓളും മുത്തച്ചിയക്കെ ഉണ്ട അവിടെ. ഓല അങ്ങനെ നോക്കി അങ്ങനെ കഴിണ് ണ്ട് ചെറുതിന് ചെറു ന് ഒന്നാം ക്ലാസ്സിലാണ് അയിനിപ്പ ഒന്ന് കൊണ്ടുരണം വിചാരിച്ച ഏ
ഉമ്മന്നെ വേണന്നുണ്ടാ
ഇപ്പൊ ആദ്യായിട്ടാണ് ഇങ്ങനെ മാറി നിക്ക്ണത് വല്ലാ അപ്പ കഴിഞ്ഞ ഇപ്പം ആ ഇന്നൽക്കൊക്കെ എട്ടിസായി വന്നിട്ട്.
ഏ എ
പ്രശം ചെയ്തിട്ട്
അ ആ അം
ഇനി ബുധനാഴ്ച കൊണ്ടപോയി കാണിച്ചണം എട്ടാന്തി.
ഏ ആഹ് ശരി
കുട്ടിള് ഈ നേര ഒന്നു ആവുമ്പോ ഒറങ്ങൂല നേരത്തെ ഒറങ്ങൂലേ?
കുട്ടീള് അയിന് വൈന്നേരം ഒറങ്ങീക്ക്ണേ
ഏ
വൈന്നേരം ഒറങ്ങിത കൊണ്ട് ഒറങ്ങാൻ പണിയി വൈന്നേരം നാല് നാലര ആകുമ്പോൾ ഒറ ങ്ങിയാല് കൊറച്ചാണ്ട് ഒറങ്ങൂലേ അതങ്ങനെ ഒറങ്ങി ചേലായി.
മ്
ഉം പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റൂലേ എല്ലാം കഴിക്കാൻ പറ്റും
ഭക്ഷണം ആഹ് സാധാ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതാ ഞാൻ ബിരിയാണിയക്കെന്നത് കഴിചേക്കുന്നു ഉം സാധാ ഭക്ഷണത്തിനൊന്നും പോതില്ല ഹോട്ടലിന്റെ ഭക്ഷണത്തിനൊക്കെ പൂതി-
കാണുമ്പോ നമ്മുക്ക് തിന്നാനേ ആഹ് ഇപ്പ ഒന്ന് വെള്ളിയാഴ്ച ആഹ് വര് ബിരിയാണി വെച്ചേക്കാരം അല്ല അങ്ങനെ തുന്നി ഉണ്ടാവുമ്പോ എണ്ണക്കടികളൊന്നും പറ്റൂല പറിനേക്കാ
ആഹ് ആഹ്
ഞാനെ ഇവര് ആഹ് ഞാനെ ഇവരെന്താണോ അതന്നെ ബിരിയാണി എണ്ണന്നല്ലേ
ഉം
ഉം ഞാൻ ഇവരെ രണ്ടാളും പ്രസവിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നു അപ്പോളാണ് മ്മക്ക് പോരി ക്കടിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു അപ്പണ ഒന്നും തിന്നാനും പറ്റൂല പിന്നെ ഇരുവീസം കഴിഞ്ഞട്ടല്ലോ പറ്റുള്ളൂ തുന്നൊക്കെ അടുത്തശം
ഉം ഇതെങ്ങളെ അടിവയറിന്റെ അടിയിലെ നമ്മളെ സാ അവിടെല്ലേ ചെയ്യണന്നത്
ആഹ് ആഹ് ആഹ് അല്ല അത്രാണ്ട് എത്തൂല നമ്മളെ നാവിന്റെ വച്ചതായത്തായിട്ട്
ഏഹ് ഇത് പറ്റ ചാലാ ചെയ്തത്
ഏഹ് ശരി
ഉം നമ്മള് വയറുണ്ട് കാണൂല സ്റ്റിച്ച് ഒന്നും കാണന്നില്ല
ആഹ്
കടന്ന കാട് ആരെയും നോക്കണം ഞമ്മക്ക് സ്വയം അങ്ങനെ നോക്കിയാ കാണന്നില്ല
ആഹ് ആഹ് അപ്പൊ തുന്ന തുന്നാണ പിന്നാ
തുന്നു പിന്നൊന്നും കാണണില്ല ഒരു മടക്കിയാണ്ട് വരമ്പാടിമാതി ഇങ്ങനെയാണോ ഒന്നും കാണണില്ലായിരന്ന് പിന്നെ ഒരു പോരോളം പഴയ ചോ കേടന്ന രക്തവും നീരും ഇപ്പം പോരാന പൈപ്പ് ഒരു ഓസ് ഇട്ടനെ അത് പോ ആഹ് അത് പോര്ന്നന്ന അടുത്തത് അടുത്തപ്പോ ഒരു ഒരുറപ്പ പോലത്തെ കറുപ്പ് സാധനം ആപ്പാണ്ല വച്ചെടുത്തു ഇനി പുള്ള കൂട ആക്കിയ തോന്നിക്കാണ്ട് ആഹ് ഉള്ള കൂടെ തുന്നിക്കാണ്ട് ഉം ഉം ഇവിടെ ചിലർ കുഴപ്പൊന്നുമില്ല ഞാൻ മതിയായിരുന്നു
ആഹ് അത് ശരി
ഹസ്ബൻഡറ് പോയിട്ട് കൊറെയായോ
ഏഹ് ആഹ് ഹസ്ബൻഡ് പോയിട്ട് കുറച്ചായി ഒരു മാസായി ഉം നാളൊക്കെ ഒരു മാസം ഉം പിന്നെ എന്താ ഹസ്ബന്റ് എന്താ ചെയ്യുന്നേ
ഫർണിച്ചർ ആണ്
ഏയ് നാട്ടിൽ തന്നെല്ലാ
ഉം ഉം
അത് ശരി അവിടെ കല്യാണാഴിച്ചോടുത്താ മൂത്തച്ച്ചിയൊക്കെ ഉണ്ടാവും
ആഹ് അവിടെ രണ്ട് മൂന്നച്ചി ആള് ഒരു എളച്ചിയൊക്കെ ഉണ്ട്
ഉം പിന്നെ പേരിൽ ആളുണ്ട്
ഉം
ഉം ഇവടെ എല്ലാരുംണ്ടോ ഇമ്മീ വാപ്പി ക്കേ
മൂന്നാങ്ങളാരും മൂന്നാത്തുമാരും ണ്ട്. ഒരു നാത്തൂന് വേറെ പൊയ്ക്ക്ണ്. വെല്യ നാതൂന്റെ വീട്ടിലാണ്. ആങ്ങളന്റെ വീട്ടിലാണ് നിക്ക്ണത്. തറവാട് പൊളിഞ് തായിക്ക്ണ്. ഇപ്പ മരിച്ച്ക്ണ്.
ഉം ദൂരയാത്രകളൊക്കെ പോവൽ ദൂരയാത്രകളൊക്കെ പോയീനിയോ.
ആഹ് ദൂരെ യാത്രക്കെ പോയീനി.
ഉം എവിടക്കേ പോയീണ്.
ഇപ്പം ഒന്ന് രണ്ടാഴ്ച മുന്നേ എറണാകുളം. പിന്നെ അത് ഇമ്മ അജ്ജിന് പോയീനി.
ആഹ്
അപ്പം നെടുമ്പാശ്ശേരി കൊച്ചീല് അവിടേനി എർങ്ങീനത്.
ആഹ് അങ്ങനെ പോയീലേ.
ആഹ് അപ്പൊ ഞങ്ങൾ തലേന്ന് പോയിക്കാണ്ട് പിറ്റേന്ന് മ്മനേ കൊണ്ടെന്ന. തലേന്ന് അവിടെ കാണാകര്തിയാണ്ട് അങ്ങനെ പോയി. പിന്നെ വന്ന് രണ്ടീസം കഴിഞ്ഞേരം മ്മക്ക് സുഖ സുഖല്ലാതായി. പ്പ മ്മാക്ക് സീരിയസാണ്.
ഏഹ് ആഹ് ഹജ്ജിന് പോയി വന്നിട്ടോ?
ഉം ഹജ്ജ്നൊക്കെ പോയി വന്നാര. ഒരു കിഡ്‌നിക്ക് പ്രശ്നള്ള ആളെനി.
അഹ് ശെരി. അള്ളാ ഹജ്ജ് എങ്ങനെലും കഴിഞ്ഞി ല്ലേ.
ഉം ഹജ്ജന് ഹഞ്ജൊക്കെ ഉഷാറായി. ഉം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. മൂത്തച്ഛനും മ്മയും പോയീനത്. മകനും ഉമ്മീ രണ്ടാവ മൂത്തച്ഛന് അപ്പൊ അങ്ങനെ ചെയ്ത്. ഒക്കെ പോന്ന്. പ്പ രണ്ടീസയിട്ടുള്ളു. രണ്ടീ അന്ന് രണ്ടാമത്തെ ദിവസം തന്നെ വജാതായി. മ മലബാർ ഹോസ്പിറ്റലിലോക്കെനി ന്നട്ട് പിന്നെ ഓഹ് കൂടെ പൈപ്പിട്ടൊക്കെണ്. മുണ്ട്ണൊന്നില്ല. സീരിയസ് തന്നെണ്. മര്ന്നൊന്നും കേർന്നില്ല. അതെന്നേ ഇവട്ന്ന് കിഡ്നീന്റെ കിഡ്നിക്ക് നീരായിട്ട് അയിന് മരുന്ന് കുടിക്കലുണ്ടായിന് മ്മ അപ്പൊ ആ മരുന്ന് ഒരു മാസത്തിന് വാങ്ങിവെച്ചിനി. വാങ്ങിയത് കൊണ്ടോവാൻ മർന്നേ.
അള്ളാഹു അക്ബർ.
ഉം അയില് പിന്നെ അവ്ട്ന്ന് വാങ്ങണ മരുന്ന്ന് നല്ല ഡോസ് ള്ള മരുന്നല്ലേ
ആഹ് ആഹ് അത് കുടിക്കാതായപ്പ ലെ ആഹ്
പിന്നെ അങ്ങനാണ്ട്. പ്പം മുണ്ടാ മുണ്ട്ണൊന്നുല്ല. ഹോസ്പിറ്റൽന്ന് പോന്ന്ക്ക്ണ്. ഹോസ്പിറ്റൽന്ന് ന്നെ ഡിസ്ചാർജാക്കിയന്നെന്നെ മ്മാനിം ആക്കിയത്.
ഏഹ് മ്മാന്നട്ട് പെരീ തന്നെ?
ആഹ് പ്പൊ വീട്ട്ക് കൊണ്ടന്ന്ക്ക്ണ്. തറവാട്ടിലാണ്.
ആഹ് അയ്ശേരി
പ്പൊ മക്കള് ങ്ങനെ മാറി നിക്കണ് ണ്ട്. രണ്ട് പെൺകുട്യള്ണ്ട്. നാല് ആൺകുട്യളൂണ്ട്. പ്പം ന്റെ ഹസ്ബന്റും ചെറുതിനിം കൊണ്ട് പോയിക്ക്ണ് അങ്ങട്ട് ർഞ്.
ഉം
മ്മാന്റെ അടുത്ത് രാത്രി അങ്ങനെ ഉറക്കില്ലാലോ. അപ്പൊ പിന്നെ മ്മാന്റടുത്ത് ഇങ്ങനെ നോക്കി നിക്കണം പറഞ്ഞാണ്ടേ
ആഹ്
ഏതാലും പടച്ചോനെ മാറ്റി കൊടുക്കുവാണെങ്കിൽ മാറ്റി സുഖാക്കി അല്ലെങ്കില് എടങ്ങേറാക്കാതെ കടക്ക ആകെ നീര് കജ്മലും കാൽമലും
ആഹ് അതാകും മരുന്ന് കുടിക്കാഞ്ഞിട്ടേ
ഉം പള്ളയൊക്കെങ്ങ് വലുതായിന്ന്
ഒക്കല്ലേ വേഗം കൊണ്ടോവേണ്ടിയത്
ഉം അത് നോക്കി ഒരു മാസം മുന്നേ മാങ്ങി കൊണ്ടെന്ന് വെച്ചിന് എന്റെ അടുത്തേനി ഇമ്മ ഇളചി വരുന്ന് പ്പോള് ഇമ്മ പന്ത്രണ്ടീസം എന്റെടു നിന്ന് അവിട്ന്ന് തന്നെ സുഗം ഇല്ലാതെക്കെയായിനി എന്നിട്ട് പിന്നെ അവിട്ന്നൊക്കെ മാറി പിന്നെ ഇളയച്ചി വന്നപ്പോ അങ്ങോട്ട് കൊണ്ടു പോയി അപ്പ മൂത്തച്ഛന് മരുന്ന് കൊണ്ടുവന്നപ്പോം ഇനി ഇവിടെ വച്ചാ മറക്കും അവലെ മോളെ ഞാൻ വീട്ടക്ക് കൊണ്ടെക്കാ പറഞ്ഞണ്ട് അവിടുന്ന് കൊണ്ടോയത എന്റെടുത്ത് ഇിട്ടാണെങ്കിപ്പ ഞാനെങ്ങനേന് പറഞ്ഞ് ഓർമ്മിച്ചു കൊടുത്തേന് പിന്നെ അമ്മളു വിചാരിച്ച് ഒക്കെ വേഗക്കോല് വെച്ചതാണല്ലോ ഓൽക്ക്‌ ഇപ്പതൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവുമല്ലോന്ന് കരുതി ചീട്ട് വെട്ടിക്കാണ് മരുന്ന് ഇട്ടിട്ടില്ല ചീട്ടേതായാലും ഉള്ളോണ്ട് അവിട്
എനിക്ക് കേട്ടിട്ട് തന്നെ ഒന്നായിട്ട് മേനി എടുന്നു അല്ല അങ്ങനെ വെയ്യാത്തോരൊക് ക്കാവുംമ്പളേ
ആഹ് അതിപ്പം മൂന്നാല് വർഷം കൊടുത്തിട്ടിപ്പ നാലാമത് വർഷം കിട്ടിയതണിപ്പ ലാസ്റ്റിക്കെ അയിപ്പം ഇങ്ങനെയായി ഏതായാലും ഹജ്ജ് ചെയ്തപ്പോ കുട് കുട്ടികള് മാരി ആയീന്നറിയ പിന്നെ വന്ന് അവിടുത്തെ കഥകൾ ഇതൊന്നും പറയാ ഉമ്മാക്ക് കഴിഞ്ഞിട്ടില്ല.
ആഹ് അതന്നതെ ആദ്യായിട്ട് പോവല്ലേ മുന്നേ പൊയ്ക്കണോ?
മുന്നേ ഉംറ ചെയ്തേക്കണ രണ്ടാളും പൊയ്ക്കണ്ട്. അപ്പ ഹജ്ജിന് ആദ്യട്ടെനി
ആഹ്
അങ്ങനെ കുട്ടികള് ഒറങ്ങിയോ ഒച്ചയൊന്നും കേക്കണില്ല
ഇല്ലിയ വലുതുറങ്ങി ആഹ്
ഏഹ് വീട് പണി ഒക്കെ ഫുള്ളും കഴിഞ്ഞേക്കണോ?
ഏഹ്
വീട് പണി ഫുള്ളൊക്കെ കഴിഞ്ഞേക്കണോ ചോയിച്ചാ പണി ഒക്കെ ഫുള്ള് കഴിഞ്ഞേക്കണോ? ആ ഏതാന്നെ നേരെ ടൈം ആയേക്കണ് അല്ലേ എന്ന
എന്നാ ശരി ഓക്കേ ട്ടോ
ആഹ് ആയിക്കോട്ടെന്നാ
ആഹ് ശരി ആഹ്